ഹലോ ഹലോ കേക്കത്തില്ലേ
ആഹ് കേക്ക്‌ണ്ട്.
ആഹ് എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ്
നന്നായിട്ടിരിക്ക്‌ന്നോ ഉം ഇവ്ടെ ആഹ് അൽഹംദില്ലാ സുഖം
ആഹ്
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
എന്താ ഇങ്ങനെ പോണ്
ഉം ആഹ് ഉണ്ട് ഒരാള്ണ്ട്
ഉം സ്കൂള് പോണ്
അവൻ നേഴ്സറില്
ഉം
ഓ ഇപ്പൊ വിട്ട് തൊടങ്ങിട്ടേ ഒള്ളു രാവിലെ എണീക്കുമ്പ അതിന് പോവാനും എല്ലാത്തിനും വല്ല്യ മടിയാണ്
ആഹ് ഇപ്രാശ്യാക്കിയതാ
ആഹ് ഇപ്രാശ്യം ആക്കിയതേഒള്ളൂ
ഉം ഉം
ഈ ന്നൊരു പ്രവേശനോത്സവം ഉണ്ടായിര്ന്നല്ലോ അപ്പഴേ കൊണ്ടാക്കിയതാണ്.
ഉം ഉം
ഓഹ് അ ഇപ്പഴ് വല്യ കൊഴപ്പല്ല്യാതെയൊക്കെ പോണ് എന്നാലും രാവിലെ എണീക്കുമ്പൊ ആളിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാ പിന്നെ എണീക്കാനും പാടാണ്. കൊണ്ടാക്കി അവിടെ എത്തുന്നത് വരെ കരച്ചിലാണ് പിന്നെ- കൊറച്ചേരം കഴിയുമ്പ അങ്ങ് മാറിക്കോളും ടീച്ചറിന്റെ എടക്കെടക്ക് വിളിച്ചു ചോദിക്കും.
ഉം ഹ് അത് ഇണ്ടാവും ആദ്യായിട്ട് പോവല്ലേ.
ആഹ് അതാണ്.
ഉം.
പിന്നെ കാണുമ്പൊര് വെഷമം അവര് കരയണത് കാണുമ്പോ നമ്മക്കൊര് ചെറിയ വെഷമം.
ആഹ് ആഹ് അത്. ഇണ്ടാവും ഞമ്മള് വിട്ട് നിക്കാത്തല്ലേ.
ആഹ് അവടെ കുട്ട്യോളക്കണ്ടാ.
ആഹ് ഇൻക്ക് മൂന്നാൾണ്ട്.
ആഹ് ആഹ്
ചെറിയാള് പ്പൊ യു കെ ജിലാ ഓനെന്നെ ഇപ്പൊ പോവാൻ മടിയാ പ്പൊ ങ്ങനെ
ആഹ്
പോകുമ്പൊരു. ഉം പോവൂലാന്നൊക്കെ പറഞ്ഞോക്കും എങ്ങനേലൊക്കെ നിക്കാൻ പറ്റോ ന്നൊക്കെ നോക്കും.
ആഹ് അത് അന്നെ ഇവടെ അങ്ങനെന്ന വന്നിട്ട് മുട്ടായി വെടിച്ച്തരാ അവടെ കൊണ്ടോവാം പാർക്കികൊണ്ടവാന്നൊക്കെ പറഞ്ഞ തള്ളി വിടണത്.
അ ആഹ്.
ഉം പിന്നെ അവിടെ ചെന്ന് കോറച്ചേരം കഴിയുമ്പങ്ങ് ശരിയാവും ടീച്ചർ അവട്ത്തെ ഫോട്ടോയൊക്കെ എടു ത്ത് ഗ്രൂപ്പിലൊക്കെ ഇടും അതുകൊണ്ട് കുഴപ്പയില്ല കരയാതെക്കെ ഇരുന്നു പുള്ളരോടെക്കെ കളിക്കും ആഹാരോക്കെ അ ആദ്യോക്കെ വാരി കൊടുക്കാരുന്നു ഇപ്പൊ തന്നെ താനെയൊക്കെ വാരി കഴിക്കുന്ന്.
ആ ഹ്
ലോഞ്ച്.
ഈ സ്നാക്സ് കൊട്ത്ത് വിട അങ്ങൻത്തെ എന്തേലും ഉണ്ടോ.?
ഇല്ല ഇല്ല ഇപ്പഴ ങ്ങനെയൊന്നുല്ല എല്ലാം അവടന്ന് അന്നെ.
ഏഹ്
കഴിഞ്ഞ വർഷൊക്കെ ഇവടെ ചേട്ടത്തീര മോളൊക്കെ പഠിച്ച സമയത്ത് കൊടുത്തു വിടണമായിരുന്നു ഇപ്പ പിന്നെ കൊഴ പ്പയില്ല പത്തുമണിക്ക് അവിടെന്നന്നെ പാല മുട്ട അങ്ങനെ എന്തെരങ്കിലും കൊടുക്കും പിന്നെ ഉ ച്ചക്ക് പിന്നെ വൈകിട്ട് വരാ വരാൻ നേരത്ത്. എന്തെങ്കിലൊക്കെ കഴിപ്പിച്ച് വിടും ഓഹ്. പിന്നെ ബാക്കി രണ്ട് മക്കളെന്ത് പഠിക്ക്ന്ന്.
വല്യ മോള് പത്തിലാണ് പിന്നെ രണ്ടാമത്തെ മോന്- ഏഴിലാണ്.
ഇപ്പ പത്തിലായതേ ഉള്ള.
ആഹ് ഇപ്രാവശ്യം പത്താ.
ആഹ് ആഹ് ട്യൂഷനൊക്കെ പോകുന്നുണ്ടാ.
ആഹ് ഇണ്ടേ ഓള് രാവിലെ ഏഴരക്കറങ്ങും വീട്ട്ന്നെ.
ആഹ് ആഹ് നടന്നാ പോവലത് സ്കൂൾ ബസ്സുണ്ടോ വീട്ടിന്റെ അടുത്ത് തന്നെ.
ന്നടന്നാണെ വ എന്താ സ്കൂൾ ബസ്സ് നടക്കൂല രാവിലെ ട്യൂഷൻ ണ്ടാവാര്നം
ബസ് ക്ട്ടും ബസ് സ്കൂൽന്റെ ടൈമിലല്ലേ വരുള്ളു. ആഹ് ണ്ട്.
ട്യൂഷൻ ഉള്ളത് കൊണ്ടങ്ങനെ പൂവാൻ പറ്റൂലല്ലേ.
ഉം.
ഉം.
കൊറച് നടക്കാണ്ട്. ഉം ഇക്കവടല്ല ഓര് വിദേശത്താണ്.
ആഹ് ആഹ് എന്റതും വിദേശത്താണ്. ഇപ്പൊ രണ്ടു മാസത്തെ ലീവിന് ഇവടെ വന്ന് നിക്കണ ഈ മാസം ലാസ്റ്റ് ആവുമ്പോ ലീവും തീരും. പൂവാറായി ആഹ്.
ഉം വെരുമ്പോരു സന്തോഷാണ് പോവാനാകുമ്പോ ടെൻഷനാണല്ലേ.
സത്യം അവർക്കും ടെൻഷൻ നമ്മക്കും ഒരു ടെൻഷൻ.
ഉം.
ന്റ കൊച്ചിന്റോടെക്കെ കളിച്ചും ചിരിച്ചും ഒക്കെ നിക്കണത്കൊണ്ടേ.
ആഹ് കുട്ട്യേളും ഇങ്ങനെ സെറ്റായി വരണുണ്ടാവ അപ
ആഹ്. സത്യത്തി ലീവ് കഴിഞ്ഞ് ഈ മാസം ആദ്യം തന്നെ ലീവ് കഴിഞ്ഞ് അഞ്ചാംതി ലീവ് കഴിഞ്ഞാരുന്നു പക്ഷെ കൊറച്ചൂസം കൂടെ നിക്കുന്നതാണ്.
ആഹ് നീട്ടിയതാവൂലേ.
ആഹ് നീട്ടിയതാണ്. പൂവാനൊരു മടി പുള്ളേരെ അലോയ്ക്കുമ്പോ എങ്ങനെ പോവു അത് ഇതന്നൊക്കെ പറയ
ഉം അതെല്ലാർക്കുംല്ല പ്രശ്നം തന്നെ.
ആഹ്. ആഹ് സത്യം വിദേശത്ത് പോഉമ്പോ നമ്മക്കും അവർക്കും മൊത്തത്തിലോരിതാണ്.
ഉം. ഞമ്മക്ക് പിന്യും മക്കളൊക്കെ എടുത്തണ്ടാവുമ്പോ അങ്ങനെ വല്ലാതെ അറീല്ല.
ആഹ് അവര് ഒറ്റക്കാവുമ്പോ അതിന്റെ ഒരിത്.
ഉം.
ഉം.
ങ്ങള് ഉം പ്പൊ ഫ്രീയല്ലേ കൊറച് സമയം മക്കള് വരുന്നവരെ.
ആഹ് രാവിലെ ജോലിയൊക്കെ ഒതുങ്ങിയാ.
ഇല്ല അങ്ങനെ പെട്ടന്നും തീരൂല ഒരു മണിയൊക്കെ ആവും കുള്യയ്യുമ്പോത്തിന്.
ആഹ് ആഹ്.
ഉം എന്താ എന്തേലും വർക്കെയ്യ്ണ്ടോ ഹൗസ് വൈഫെന്നല്ലേ.
ഹൗസ് വൈഫന്ന വർക്കായിട്ട് നോക്കുന്നുണ്ട് ഒന്നും. സെറ്റായിട്ടില്ല ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ. ചെറിയൊരു സിക്സ് മന്ത്‌ ഓഹ് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തൊരു ആറു മാസത്തെ കോഴ്സ് പഠിച്ചേക്കുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പക്ഷെ ജോബോന്നും നോക്കിയിട്ടൊന്നും ആയില്ല.
ഊം
ഒരുപാട് നോക്കി പക്ഷെ ചെലതൊക്കെ വര്ന്നത് നമുക്ക് ദൂര സ്ഥലാണ് അപ്പം സാലറി ഒക്കെ പറയണത് ഏഴ് എ ട്ടൊക്കെയാണ് പറയണത് അപ്പ നമുക്ക് ഈ വണ്ടിക്കൂലിക്കുള്ള പൈസ മാത്രമേ അതാവുള്ളൂ അടു ത്തൊക്കെ കിട്ടീരുന്നെങ്കി പോകാന്നും പറഞ് ഇപ്പം ഇരിക്കുന്നെ ഒന്നും ആയിട്ടില്ല ഇതുവരെ.
ഉം ഉം ദൂരാവുമ്പം അത് മൊതലാവൂല ലെ.
ആഹ് ദൂരാവുമ്പത് മൊതലാവൂല.
ഉം.
ഉം.
ആ കോഴ്സിനൊക്കെ എ അത്രക്കൊള്ളുല്ലേ എട്ട്
ആ കോഴ്സിന് കോഴ്സ് പഠിച്ചപ്പം ആഹ് ഒരുപാട്. ആഹ് പത്ത് നാപ്പത് രൂപ ആയി പഠിച്ച സമയത്ത ഞാൻ ഓൺലൈൻായിട്ടാണ് പഠിച്ചെ അതേയ് ഈ മോനും കൂടെ ഉള്ള സമയത്തെ ഇപ്പൊ പഠിച്ചിട്ട് ഏകദേശം ഒരു വർഷം അടുപ്പിച്ചാവാറായി.
ആഹ് ഉം ഉം ഉം
ഉം പഠിച്ചപ്പോ പത്ത് നാല്പ്പത് രൂപ ആയി ആ പൈസയെങ്കിലും തിരിച്ച് കിട്ടാനുള്ള രീതിൽ ആണ് എവിടെങ്കിലും ജോലി. ട്ടിയെങ്കി അങ്ങനെയെങ്കിലും ആയത്
ഉം
ഉം ഇപ്പൊ നോക്കുന്നുണ്ട് ഒന്നും റെഡി ആയിട്ടില്ല.
ആഹ്
ഉം എന്തെങ്കിലും ജോബ് ഉണ്ടോ?
ഇല്ല ഉം ഇതുവരെ ഒന്നും നോക്കീട്ടില്ല പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ.
ആഹ് ആഹ് എത്ര ഏജ് കാണും
ഇൻക്ക് മുപ്പത്രണ്ട്.
ആഹ് ഓക്കേ ഓക്കേ അല്ല എന്തര് വിക്കണോന്ന് അറിഞ്ഞൂടാ അതുകൊണ്ട് അതിന്റെ ഒന്നും
ആഹ് ഫുഡൊക്കെ കഴിച്ചില്ലേ?
ഫുഡ് കഴിച്ചില്ല കഴിക്കാനായിട്ടൊക്കെ പോവുന്നേ ഒള്ളൂ ഉം ഇവടെ ഹസ്ബന്റിന്റെ വാപ്പാക്ക് വയ്യാ അങ്ങനെ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയേക്കുന്നു അപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ താമസിച്ചു.
ഉം എന്താ പനിയാണോ?
ഓഹ് പനിയാ ഇൻജെക്ഷൻ കൊണ്ട് വെച്ചു വയ്യ.
ഉം
നന്നായപ്പോ തല നോക്കി ഇരിക്കാനും വയ്യ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. ഇപ്പൊ ഫുഡ് കഴിച്ചാനായിട്ട് വന്ന്.
ഉം ആഹ് എല്ലാടത്തും പനിയുണ്ട് അതുകൊണ്ടാ ചോയ്ച്ചത്.
ഓഹ് മൊത്തത്തില് പനി നല്ല നല്ല ഇതല്ല. ഷിഗല്ല വരെ ന്യൂസുകളൊക്കെ നോ ആഹ് അവിടെക്കെ എങ്ങനാ ഉണ്ടാ ഷിഗല്ല ന്യൂസ്
ആഹ് ഓക്കെ ഉണ്ടെയ് വാട്സപ്പിലൊക്കെ ഇങ്ങനെ ഹെൽത്തിന്റെ ഗ്രൂപ്പിലൊക്കെ കാണാം ഉണ്ട് ഇങ്ങനെ എവിടൊക്കെ ഉണ്ട് എന്നൊക്കെള്ളത്.
ആഹ് ആഹ് ആഹ് ഇവിടെ ഇവിടെ അടുത്തൊര്. കടയില് ജ്യൂസ് കുടിച്ച സമയത്തെങ്ങാണ്ട് അതില് ഷിഗല്ല യുടെ ബാക്ടീരിയ ഉണ്ടായിരുന്നുന്ന് എന്തോ ഒക്കെ പറയുന്നെ കേട്ട്
ഉം
ഉം ഉ
അതന്നെ ഈ പൊറത്ത്ന്ന് ജ്യൂസൊന്നും. കഴിക്കാ ഇരിക്കാ നല്ലത്.
ഉ ആഹ് അത് ശല്യം എത്ര ഉണ്ട് ഇപ്പം നമ്മള് വിശ്വസിച്ച് പൊറത്ത് നിന്ന് ഒന്നും കഴിക്കത്തുല്ല. പിന്നെ പിള്ളരൊക്കെ കൊണ്ട് പുറത്തു പോയ അവർക്ക് പുറത്തുനിന്ന് എന്തെണെങ്കിലും മസ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കണം. ഉം
ഇൻക്ക് പിന്നെ അത് നിർബന്ധ അല്ലെങ്കിൽ പിന്നെ ഇങ്ങട്ട് പോരൂല.
ഓഹ് സത്യാ
ഓല് കൂടെ വെര്ണത് തന്നെ അതിനല്ലേ